ആഹ്
ആഹ് കേൾക്കുന്നുണ്ട്
എന്താ മഴയുണ്ടോ നാട്ടില്
മഴ ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട് നല്ലണ്ണം ഇണ്ടേരുന്നു നേര ഭയങ്കര തണുപ്പൊക്കെ ആയിരുന്നു ഇപ്പൊ കുറച്ച് കുറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചാ
ഓഹ് കഴിക്കലൊക്കെ കഴിഞ്ഞു അപ്പൊ മഴയൊക്കെ ആയിരുന്നു അപ്പൊ ഇങ്ങനെ ഇരിക്ക കുട്ടീനെ ഉറക്കി അപ്പൊ ഒരാളുണ്ട് ഇന്നിപ്പോ സ്കൂളൊന്നും ഇല്ലല്ലോ ഇപ്പൊ ഏഹ് ഉം അപ്പ ഇന്നപ്പോ ഫോണൊന്നും അങ്ങനെ നോക്കാനേ പറ്റിയില്ല പിന്നെ ഫുഡ് ഫുള്ളായി തിരക്കായിരുന്നു
കുട്ട്യാളൊക്കെ ഇണ്ടാവുമ്പൊ അതുകൊണ്ടല്ലേ പിന്നെ മഴയൊക്കെ ആവുമ്പോ എന്തെങ്കിലൊക്കെ കാര്യങ്ങള് ചെയ്തിട്ടങ്ങ് തിര ക്കിലായി പോവും
ആഹ് തെര അല്ല പോവും ഇനി ഇപ്പോ നാളെ ഞായറാഴ്ച ലീവ് ഞായറാഴ്ച ലീവ് പിന്നേം ഒന്നും കൂടി തിരക്കായിരിക്കും അത് ഇത് അമ്പല്ത്ത്ക്ക് പോക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്
ആഹ് എവിടെ ലീവിനൊക്കെ എവിടെങ്കിലും ഒക്കെ പോവാനൊക്കെ പ്ലാൻ ഇണ്ട
ഏയ് എവിടേക്കങ്ങനെ പോവൊന്നുല്ല കുട്ടികളുള്ളതും കൊണ്ടൊന്നും നടക്കില്ല ഒന്നാമത് മഴ ക്കല്ലേ ആക പോണ അമ്പൽത്തേക്ക് പോകും ഉം
അല്ല മഴയത്ത് പോവാനൊക്കെ രസല്ലെ മഴയത്ത് ട്രിപ്പ പ്പൊക്കെ പോവാന്ന് വച്ചാല് അതൊരു വേറെന്നെ രസല്ലേ
ആഹ് കുട്ടികളേം കൊണ്ട് നടക്കില്ല അതും കൊണ്ടാം
ആഹ് ആഹ് സൗണ്ട് കേക്കുന്നുണ്ടല്ലോ ബേക്കില് എന്തൊക്കെ പറയുന്നെ?
ആഹ് കുട്ടിയോടെ ഉമ്മർത്തിരിക്കയായിരുന്നു അപ്പൊ ഉമ്മർത്തിരുന്നിട്ട് ഫോൺ ചെയ്യായിരുന്നു ഞാനേ അപ്പൊ കുട്ടിയോട് ആഹ് ആരോ എന്താ എവിടേക്ക് എന്താ കാട്ട്ണേ ചോദിക്ക മൂത്ത കുട്ടിയൊ ഉം അപ്പൊ ഞാൻ മാറിയവിട്ന്ന് ഇപ്പ കൊഴപ്പില്ലല്ലോ? ഏഹ് ആഹ് ആ അങ്ങനായിട്ട് അതിന്റെ ചെക്കൻ മൂത്തകു ട്ടീന്റെ ഒറക്കം കഴിഞ്ഞി ഇനീപ്പ ഒറങ്ങില്ല്യാ ആഹ്. പന്ത്രണ്ട് മണിയായപ്പോ അങ്ങനെ ഒറങ്ങി രണ്ടാളും ഒർക്കം എനീറ്റു അങ്ങനെ.
മഴയല്ലേ ഒക്കെ മഴയൊക്കെല്ലേ അപ്പൊ നല്ല ഒറങ്ങാൻ നല്ല സുഖം ഇണ്ടാവും. പിന്നെ ഉച്ചയ്ക്ക് ഫുഡും കൂടെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞങ്ങ് ഉറങ്ങാന്ന് പറഞ്ഞാ ഭയങ്കര ര് രസം തന്നെയാ.
ഉം ഇനിയിപ്പോ ചായ വെക്കാനായില്ലേ?
ആഹ് എവിടെങ്കിലൊക്കെ പോണന്നൊക്കെ പ്ലാൻ ഇടുന്നുണ്ടിങ്ങനെ പോണോന്നൊക്കെ വിചാരിക്കുന്നുണ്ട് മഴയത്ത് മഴയെ കൊണ്ടിട്ട് പോകാൻ അത് പറഞ്ഞാ രസ ണല്ലോ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് മഴയെ കൊണ്ടുപോവാന്ന് പറഞ്ഞാല് സാധാരണ ആ വേനൽക്കാലത്ത് പോകുന്നതിനെക്കാട്ടിലും അത് ഇതൊരു വെറൈറ്റി ആണല്ലോ ഇതിപ്പോ ഓരോരോ സീസണിലല്ലേ നമുക്ക് പോവാൻ പറ്റൂ.
ഉം ഉം.
പിന്നെ പ്രിയദർശിനിയൊക്കെ ഇള്ളത് കൊണ്ട് ഗേൾസ് എല്ലാരും കൂടി പെണ്ണുങ്ങള് ഫുള്ള് ബസ്സിലും പോണോന്നൊക്കെ പ്ലാനൊക്കെ ഇടുന്നുണ്ട് നടക്കോന്നില്ലാ എന്നാലും ആഗ്രഹങ്ങളൊക്കെ ഇണ്ട്.
പ്ലാനിംഗ് മാത്രമേ നടക്കുള്ളൂ ലാസ്റ്റ് ഒന്നും ഇണ്ടാവൂല്ലാ.
ഉം ഞാനതാ കൊറേക്കാ പ്ലാൻ ചെയ്യും പക്ഷെ ഒന്നും നടക്കില്ലാ. നമ്മടേ പ്ലാനിങ് ആണ് ശരിയാക്കാത്തത്.
കാലായി ഇങ്ങനെ ഗവി പോണം എന്നൊക്കെ പറയുന്ന് മഴയുമാണ് പിന്നെ ഫ്രീയും ആണ് പ്രിയദർശിനി ബസ്സില് രാവിലെ തന്നെ പോകുമൊ പണ്ട്ക്ക് പണ്ട് പോണമെന്ന് വിചാരിച്ചിരുന്നു ഇപ്പൊ പിന്നെ പ്രിയദർശിനിയും കൂടെണ്ട്. യും കൂടെയുള്ളത് കൊണ്ട് ഗെവി പോകണന്ന് പറയാ കുട്ടികളെല്ലാരും കൂടെ പ്ലാനിട്ടിരുന്നു പക്ഷെങ്കി പിന്നെ ഓരോരോ കാര്യങ്ങള് കൊണ്ട് ലീവ് കിട്ടാത്ത കൊണ്ടൊക്കെ
ആഹ് അതും ശരിയാണ് വിചാരിച്ച് വരുമ്പ ലീവും കിട്ടണ്ടേ പോവാൻ അങ്ങനെക്കായി ഇന്ന് എന്താ സ്പെഷ്യല്?
ആ സ്പെഷ്യല് കാര്യങ്ങളൊന്നുല്ലാ ഞാന് വീട്ടില് ലീവിന് വന്ന് കൊണ്ടോ ട്ത്ത് വന്നതാ അതുകൊണ്ട്. എന്താ ഇങ്ങനെ അ ആഹ് എനിക്ക് പിന്നെ സാധാ ചോറും കൊറെ കറികളുവാക്കും. കൂടുതൽ ഇഷ്ടം അപ്പൊ അങ്ങനെ എന്തല്ലോ ചപ്പു ഉപ്പേരി ചിക്കൻ പൊരിച്ചത് അങ്ങനെ എന്തൊക്കെയാ
ആഹ് ആ അത് ശരിയാണ്. ആഹ് അങ്ങനെയൊക്കെ അപ്പൊ ഇനിപ്പോ എത്ര ദിവസൂണ്ട് ലീവ്?
ആ എനിക്കൊരു നാല് വസൂണ്ട്. അപ്പൊ ലീവ് വാല്യുവേഷൻ ക്യാമ്പായതു കൊണ്ട് മിസ്സുകള് ടീച്ചേഴ്സ് ഒക്കെ അതിന് പോന്നാ
അതെല്ലേ ആഹ് ആ. അങ്ങനായിട്ട് വേറെന്തൊക്കെ ആലവ് മാറി ഞാൻ മാറിപ്പോ അവിടുന്ന് ഓ പൂച്ച അങ്ങനെ വരുവേ പൂച്ചയ്ക്ക് ഒരു ഗ്യാപ്പ് കിട്ടിയാ മതി മീന ചിക്കന് വാങ്ങിയാ പിന്നെ പറയണ്ട പൂച്ചേന്റെ കാര്യം. ഏഹ് അങ്ങനെയൊക്കെ ആയിട്ട് ഉം മഴന്നെ ഇപ്പതാ ഒന്നൊര് തോർച്ചയുണ്ട് ചെറുതായിട്ട്.
ആ മഴേ ഇപ്പോ പോകുന്നതിന് മുന്നേ എവിടെങ്കിലൊക്കെ പോണേയ്ര്ന്നു കൊറേ കാലായി പ്ലാനും ഇടുന്നു ഒന്ന് നട ക്കൊന്നുല്ലാ നാളെ എവിടെങ്കിലു എല്ലം പോണംന്ന് വിചാരിക്കിന്ന്ണ്ട് ഞാൻ എനിക്ക് കൂടുതലും മല കയറുന്നതൊക്കെ ഇഷ്ടാണ് മഴയത്തേ ഞ്ഞ് കുട്ടിയാളൊക്കെ ഇണ്ടാവുമ്പൊ എല്ലാരെയൊക്കെ വിടോങ്കില് ഓരോരോ പാരൻറ്സിന് ഇപ്പ ഭയങ്കര പേടിയല്ലേ എന്തെങ്കിലും സംഭവിച്ചു പോയാലോ ഓരോരോ കേസുകൾ കാണുന്നതെല്ലാം കണ്ടി ട്ട് പേടിച്ചിട്ട് അപ്പ വിടുന്നില്ല ആരെയും എല്ലാരി ഒക്കെ വിട്ട് കിട്ടിണ്ടെങ്കിലൊ ന്ന് ട്രക്കിങ് ഒക്കെ പോലെ റെയിൻകോട്ടെ ല്ലാം ഇട്ട്. റ്റ് റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് ട്രക്കിങ് പോലെ ഒന്ന്.
പോയിട്ട് വരാനല്ലേ ഉം ഉം അങ്ങനെയൊക്കെ ആയിട്ട്.
പിന്നെ കുറേ ഇവിടെ ഫുൾ അട്ടയായിരിക്കും മലകയറുമ്പോ അതാണ്.
ആഹ് അത് ശരിയാണ് അതിന്റെ ഒരു പ്രശ്നം കൂടി ഇണ്ടാവും പിന്നെ എന്താ വഴുക്കലൊക്കെ ഇ ക്കെ മഴ സീസണല്ലേ ഒന്നാമത്.
ആഹ് പക്ഷെങ്കില് നമുക്ക് അതും അ രസാണ്. നല്ല വള്ളച്ചാട്ടൊക്കെ കാണാന് അങ്ങനത്തെ കാഴ്ചകളൊക്കെ ഒക്കെ കാണാൻ നല്ല രസാണ് ആഹ്
പ്പോ കൊറെ ഇവിടൊക്കെ വൺ ഭയങ്കര ചെക്കിങ് ഒക്കേയിരിക്കും കാരണം. പന്നൊക്കെ എവിടെ കുട്ടികളൊക്കെ മരിച്ചു പറഞ്ഞിട്ടൊക്കെ ഇണ്ടായിരുന്നില്ലേ
ആഹ് ആഹ് ഒരുപാട് അപകടങ്ങൾ കേൾക്കുന്നുണ്ട് പക്ഷെങ്കില് എല്ലാം അങ്ങനെ നോക്ക ക്ക്ന്നതാണ് എല്ല കാര്യങ്ങളിലും ഓരോരോ അപകടങ്ങളെള്ളാകുമ്മോ നമ്മൾ വീട്ട് തന്നെ ഇരിക്കും.
ആഹ് അഹ് എന്താല്ലേ അതിപ്പോ സാ എന്താപ്പ പറ റയ്ന്ന് വാണംന്നെച്ട്ട് ആഹ് വാണംന്നെച്ചിട്ടെന്നെ അത്ങ്ങോണ്ടൊക്കെ എവിടേക്കും പോവാന്ന് പറയുമ്പോത്തന്നെ പേടിയാവ. നമ്മള് ശ്രദ്ധിച്ചു പോയാലും കാര്യ ഇല്ലല്ലോ വേറെ ആൾക്കാരും ശ്രദ്ധിക്കണ്ടേ
ആഹ് നമ്മളെ കൂടെയുള്ള കുറച്ച് കു ട്ടിയേള് ഇങ്ങനെ ട്രക്കിങ്ങ് ന്ന് പറഞ്ഞിട്ട് പോവാര്ന്നു എൻ എസ് എസിന്റെ ഭാഗായിട്ട് കോളേജി ന്ന്. എന്നിട്ട് തിരിച്ച് വന്നപ്പോത്തേക്കും ആഹ് ഒരു തീ ന്റെ കാലില് മുപ്പത് അട്ടയാ കടിച്ചത്.
ആവോ ന്നിട്ട് എന്താ കാട്ടിയത് ഇതിനൊക്കെ ഇട്ക്കാൻ.
ഇൻഫെക്ഷൻ വരുവോ അസുഖം വരോന്ന് പേടിയ്ണ്ടായിരുന്നു ഇവള് കാണിച്ച്ക്കോന്ന് അറിയില്ല. ന്നിട്ട് ഫോട്ടോ ങ്ങനെട്ട്. ട്ടെന്ന്ക്ക്‌ ഫുള് പാടാണ് ചോര കട്ട പിടിച്ച പോലെ ഫുള് കുറേ കുത്തുകൾ പോലെ ഇങ്ങനെ പാടാ എത്രയാ ഇത്ക്ക് ഭയങ്കര ഇടങ്ങാറാണ് അത് പക്ഷെങ്കില്. പോണോന്ന് ആഗ്രഹം ഇണ്ടാകും ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കേക്കുമ്പോ പോണ്ടേൻ പോണാ വാ ണ്ടേ ഇങ്ങനെ തീ ഒര് സംശയാവും.
ആഹ് അത് ശരിന്നെ ഹോസ്പിറ്റൽ കൊണ്ടോയിലേ ആ കുട്ടീനെ
ഹോസ്പിറ്റല് അ ന്ന് അങ്ങനെയല്ല എല്ലാരെ കാല്മലും ഇണ്ടായിരുന്നു അന്നേരം അവര് ട്രക്കിങ് പോലെ മല കേറ്ന്ന. അപ്പ എല്ലാര കാല്മ്മലും അട്ട കേരി എല്ലാരും അതിനെ ഇങ്ങനെ പോക്കി. ആഹ് വീട്ടില് റൂമിലെത്തിട്ട് അവള് കാണിച്ചന്നിങ്ങനെ പാടുകള് പിന്നെ അവള് വീട്ടിൽ പോയി പി റ്റ്യേസാ അപ്പോ. ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടാവായിരിക്കും ചെലപ്പോ കാണിച്ചിട്ടുണ്ടാവും ഫോട്ടോ ഇട്ട് തന്നിട്ടുണ്ട് വീണ്ടും. ഫുള്ളിങ്ങനെ കാല്മ്മല് ചോരെ കട്ടപ്പിടിച്ചതുപോലെ ഇങ്ങനെ. അട്ട കടിച്ചിട്ടേ ഉം നമ്മൾ അട്ട കാല് കേറിയാല് കാണുല്ല പിന്നെ അത് ചോര കണ്ട്
മനസ്സിലാവൊള്ളൂ ഉം ഞാന് നേരിട്ടൊന്നും കണ്ടിട്ടില്ലാ ട്ടോ അങ്ങനെ അട്ട ഇതായതൊന്നും ക
ആഹ് നമുക്ക് പിന്നെ അതിനെ പിടിച്ച് വലി ക്കുമ്മളാ വേദനയാവുള്ളു അതുവരെ നമുക്കത് നമ്മുടെ കാല്മ്മ്ല് ആഹ് നമ്മ്ടെ കാല്മല് അത് ഇണ്ട്ന്നൊന്നും നമുക്ക്. മനസ്സിലാവില്ല അതിങ്ങനെ പിടിച്ചു നിക്കും പിന്നെ അതിനെ പിടിച്ച് എടുക്കുന്ന സമയത്ത്. ത്തേ ഒരു വേദന ഇണ്ടാവുള്ളൂ അല്ലാണ്ട് ആഹ്
ആഹ് ആഹ് അത് ശരിയാണ് അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പൊ ഇന്നിപ്പോ ചായ കുടി ഒക്കെ എപ്പളാ
ചായ കുടിക്കാന് ചായക്കങ്ങനെ സ്‌പെഷൽ പ്രത്യേകിച്ച് ഒന്നുല്ല പിന്നെ അയൽവാസികൾ ആരെങ്കിലൊക്കെ വരുന്നാണെങ്കിൽ ഇങ്ങനെ എല്ലാരും കുടു കൂടിയിരുന്ന് അങ്ങനൊരിതാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും എന്തെങ്കിലും പൊരിക്കോ അങ്ങ എന്തെങ്കിലും ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലും ബേക്കറി എല്ലാം കൂട്ടി അങ്ങ് കുടിക്കും
അതെല്ലേ ആഹ് അങ്ങനെയൊക്കെയായി പിന്നെ വേറെന്താ പരിപാടിയെന്നിട്ട് അപ്പൊ പഠിക്കാനുള്ളത ക്കെ
പഠിക്കാൻ ഇപ്പോ ഡിഗ്രി അല്ലേ ഞാൻ പഠിക്കുന്നത് അതുകൊണ്ട് ഇപ്പോ അതിക്കമൊന്നും ഇല്ല ഇപ്പൊ എക്സാമിന്റെ സമയത്ത് മാത്രേ പഠിക്കാനുണ്ടാവുള്ളൂ ആഹ് പ്രൊജക്റ്റ് ഒക്കെ കാര്യങ്ങളൊക്കെ ലാസ്റ്റത്തേക്ക് ഉണ്ടാവുള്ളൂ ഇപ്പൊ തുടങ്ങിയിട്ടേള്ളൂ
തുടങ്ങിയിട്ടുള്ളൂല്ലേ ഉം അതൊക്കെ വരുമ്പോഴാണ് മൊത്തത്തിൽ തിരക്ക് വരുവല്ലേ ഉം ആക്കപ്പെ
ഇങനെയൊകെ ഇരുന്ന്
ഉം അങ്ങനെ പിന്നെ അയിന്റെപ്പം ഇങ്ങനെ പോകുമ്പോ ഉം ഇപ്പം
കുട്ട്യാള് വരുന്നുണ്ട് അതിങ്ങനെ നോക്കി അടുത്തിന്നാ പിന്നെ മഴയൊക്കെ ആയോണ്ട് ഭയങ്കര ലാഗായിട്ടാ പോകുന്നത് മെല്ലെ മെല്ലെ പോകുന്നുള്ളൂ ഓരോരോ കാര്യങ്ങള് മഴയത്ത് എന്നാ കൊറേ പേര് വരുമ്പോ എവിടെങ്കിലൊക്കെ കുടുങ്ങി പോയിട്ടൊക്കെ ഏ ഇതായിപ്പോകുന്നു ബുദ്ധിമു ഇരുട്ടായി പോകുന്നു വൈകി എത്തുന്നു അപ്പോ പിന്നെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് കൊറേ ദിവസങ്ങളിങ്ങനെ അഡ്മിഷൻ കാര്യങ്ങളായതോണ്ട്. നമ്മക്കും ക്ലാസ് ഇല്ല അവരെ നോക്കണോ സീനിയേഴ്സൊക്കെ അവരെ സഹായിക്കാൻ വേണ്ടിട്ട്
ഓ ക്ലാസ് അത് ഉച്ചവരെ
ആഹ് വൈകുന്നേരം വരെ ക്ലാസ് ഇണ്ട് രാത്രി വരെ അഡ്മിഷന്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് അപ്പൊ ഞങ്ങളിപ്പ അഡ്മിഷന്റെ വേറെ കുറേ കുട്ടികൾ അഡ്മിഷൻ ച്ചു കാര്യങ്ങളായിട്ട് അവർക്ക് എന്തൊക്കെ ചെയ്യണന്ന് പറഞ്ഞു കൊടുക്കാനും സഹായത്തിനൊക്കെ രാത്രി വരേ അവിടെ ഇരിക്കുന്നുണ്ട്
അതെലേ ആഹ് ആഹ് അന്നായിട്ട് ഉം
മഴ പ്രശനം തന്നെയാ പക്ഷേ ഈ മഴയിൽ
ആഴ്ചയിൽ ആഴ്ചയിൽ വീട്ടിക്ക് വരോ അതോ ലീവുള്ള സമയത്ത് മാത്രം അല്ലേ
അല്ല ആഹ് ആഴ്ചയിൽ വരാൻ പറ്റും കോഴിക്കോടുന്ന് വയനാട്ടിലേക്കാ ഞാൻ വരുന്നെ അപ്പോ അധികം ഒരു വരാനെല്ലാം പറ്റും പക്ഷെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുകൊണ്ടോ ശനിയാഴ്ച എന്തെങ്കിലും പ്രോഗ്രാമോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രണ്ടിന്റെ വീട്ടില് കല്യാണണ്ട് അടുത്താഴ്ച അപ്പൊ അടുത്താഴ്ചയൊന്നും വരാൻ പറ്റൂല
അതെല്ലെ ആഹ് ഡ്രസ്സൊക്കെ എങ്ങനെയാ ഷോപ്പിങ്ങൊക്കെ പുറത്തുപോയിട്ടാ ചെയ്യാ
ആഹ് ഇവിടെന്ന് എടുക്കലുണ്ട് വയനാട്ടിൽ നിന്ന് എടുക്കലുണ്ട് പിന്നെ കോഴിക്കോടുന്ന് എടുക്കലുണ്ട് പിന്നെ കല്യാണത്തിനേക്കൊന്നും അങ്ങനെ എടുക്കൂല്ല ഫ്രണ്ടിന്റെ ഏട്ടന്റെ കല്യാണത്തിനേക്കൊക്കെ നമ്മളെയെടുത്തുള്ളതന്നെ ഇടും അല്ലെങ്കിൽ നമ്മടെ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്നൊക്കെ വാങ്ങിച്ചിട്ടിടും
അതെല്ലെ ആഹ് ആഹ് അങ്ങനെയൊക്കെ ആയിട്ട് കൊറേ ഫ്രാൻസോലോണ്ടങ്കി പിന്നെ അങ്ങനൊരു ഇത് കാര്യമാണ് ഏഹ്
ഉം പിന്നെ കളറൊക്കെ ഒപ്പി ക്കുന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് മഴയോണ്ട് വൈറ്റൊക്കെ വെള്ളയൊക്കെ ഇടാണ്ട് നോക്കുന്നുണ്ട് വേറെ ഏതെങ്കിലും കളറോ ഒപ്പിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാരും കൂടെ
അതെല്ലേ ആഹ് അത് ശരിയാണ് യൂണിഫോമോ അപ്പൊ വൈറ്റ്
ആഹ് ഇവിടെ കോളേജില് യൂണിഫോമാണ് ഉം വൈറ്റും ബ്ലൂവും നീലയും
അതെല്ലേ എല്ലാഴ്ചയും എല്ലാ ദിവസവും അതും ബുധനാഴ്ച മാത്രം ആ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാല്ലേ എല്ലാ ദിവസവും യൂണിഫോം ഉടിലൊക്കെ
അല്ല നല്ലത കളർടുന്നാണെങ്കിൽ നമ്മള് വേറെ ഏത് കുപ്പയിന്നിടണം എന്നുള്ള ആലോയിച്ച് ടെൻഷൻ ആരിക്കു
ഉം ന്നവിളിക്കി എന്തായാലും
ആ ആ എന്നാ ശരി കുറച്ച കഴിഞ്ഞട്ട് വിളിക്കാം ആഹ്